ഉം കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ടേ
ഉം എന്തൊക്കെയണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം.
ഇവിടെ നല്ലത് മഴയൊന്നും ഇല്ലപ്പ, മഴയൊന്ന് ചെറുതായിട്ട് പെയ്തു അത് കഴിഞ്ഞു.
ആ ഇവിടെ അങ്ങനെതന്നെ ആ ഇവിടെ അങ്ങനെ തന്നെ ഇന്നലെ ചെറിയൊരു മഴ കിട്ടി പിന്നെ ഇന്ന് മഴയൊന്നുല്ല.
ഇന്നലെ ഇവിടെ തീരല്ല. നല്ല വെയിലാ
ആ
പിന്നെ ഉച്ചക്കില്ലക്കായോ രാത്രിക്കില്ലായോ ചോറും കറിയക്കെ.
ഒക്കെ ആയി ഞാൻ വർക്ക് ചെയ്യുന്നൊണ്ട്. രാവിൽത്തെ ഫുഡും ഉച്ചക്ക്ള്ള ഫുഡും ഒക്കെ ഒരുമിച്ചാക്കിട്ടാ പോര്അ
ഉം എന്താ വർക്ക് ചെയ്യുന്നെ?
ഞാന് ഇവിടെ ഹോസ്പിറ്റൽലാ.
ഓഹ് പിന്നെ വീട്ടില് അങ്ങനെ മക്കളൊക്കെ സ്കൂള് പോയോ പ്പോ
ആഹ് മക്കളൊക്കെ സ്കൂള് പറഞ്ഞയച്ചു
ഇഞ്ഞ് വൈകുന്നേരം എപ്പോ പോവും?
വൈകുന്നേരം അഞ്ചര വരെ ഡ്യൂട്ടി.
ഉം ഉം ഉം അപ്പൊ സ് ക്കൂളൊക്കെ വിട്ട് വരൂല്ലേ കുട്ട്യള് ഉം ഉം
ത്തും.
ആഹ് ആ ആ അപ്പൊ എല്ലാരും പോകൂലേ വീട്ടിൽ ആരും ഇണ്ടാവൂല
ആഹ് വിട്ട്ലാര് രുണ്ടാവൂല്ല. ഉമ്മ മാത്രേ ഉണ്ടാവൂ ഹസ്ബന്റിന്റെ ഉമ്മയും ഉപ്പയും.
ഉം ഉം ഒര്ണ്ടാവൂലേ
ആഹ്
എങ്ങനെ ഈ വെക്കേഷനൊക്കെ മക്കളൊക്കെ അടിച്ചു പോളിച്ചോ എവ്
ഓ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു. ഫാമിലി ആയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി. പിന്നെ ഇതിലന്നെ ഞങ്ങളക്കെ ഹജ്ജിന് പോവുന്ന വീട്ടില്
ആ ആ ആ എല്ലാരയൊക്കൊന്ന് ക
എല്ലാരെയൊന്ന് കാണാനായി വെക്കേഷനക്കെ ആവുമ്പളെ അങ്ങനെ പോവാ കഴിയൊന്നുല്ലാ
ആഹ് ആ അല്ലെങ്കി ആ വീടുകളിലന്നെ ആരുണ്ടാവൂല്ല വെക്കേഷനല്ലെങ്കില് ഓര്ക്കും ഓരോരോ തെരക്കാവല്ലെ അമ്മള് പോവുമ്പോ
ഉം
ഉം പിന്നന്നെപ്പോ മഴയൊ അങ്ങത്തൊരിതൊന്നു ഇല്ലേനിയല്ലോ ആ സമയ ത്ത് പോവാനൊക്കെ പറ്റിയ സമ ഉം ഉം ഉം ഉം ഓ റെഡിയായി മക്കളൊക്കെ പോയി ഇപ്പങ്ങനെ തനിച്ച്ങ്ങനെ ഇരിക്കാ
ആഹ്
ഉം ഓര്ണ്ടാവുമ്പം നമ്മക്ക് സമയം തെകയൂല
അതെന്നെ
ഉം പോയാ പിന്നങ്ങനെ ടൈമ് നോക്കാ
രാ രാവിലെ പെട്ടെന്ന് സമയം പോവും
ഔ രാവില്ക്കത്തതാണ് രാവില്ക്കത്തതാണെ അയ്ശ് എങ്ങനേണ്ന്ന്ക്കറീല എത്ര നേര്ത്തെ നീച്ചാലും ഇത്ങ്ങട്ട് പോകുമ്പത്തിന് എല്ലാ എല്ലം കഴിയണ്ടേ ഓൽക്ക് പോവുമ്പത്തിന് പിന്നെ ചോ റ് എല്ലാ ആക്കി കൊട്ക്കണ്ടെ
ആഹ്
ഉം പോയി തൊറന്നാ പിന്നെ അങ്ങനൊരിതാണ്
ഇന്നലെ കൊറച്ച് തമ ക്കാനുണ്ടാരുന്നു
ഇന്നലെ സമാധാനണ്ടാവും ഇന്നലെ സമാധാനണ്ടാവും അപ്പം വീട്ടില് നല്ല കച്ച ച്ചറയിണ്ടാവും
അഹ്ഹ അതെ പിന്നെ വീട്ടിലോരോ പണി പോണ്ടാന്നുള്ളതെ ള്ളോരോ പണി അല്ലാതെ ഇണ്ടാകും പുട്ടും കാര്യങ്ങളും നേരത്തെ ആ രണ്ടാമത്തെ
അ അത് അതാണ് രാവിലെ പിന്നെ ഞമ്മക്ക് സ്കൂ സവധാനം നോക്യാ മതി ഇതേ സ്കൂളും മദ്രസേം കൂടെ ക്കണ്ടാണ് സമയാകുമ്പോ എല്ലാ അടി പിടി അർണാട്ട് ങ്ങട്ട് ഞമ്മക്കും ഒയിവില്ല മക്കക്കും ഒയിവില്ലാന്ന്പോലെയാണ്
ആഹ്
ഏറ്റവും സങ്കട എന്താച്ചാലെ ഞമ്മക്കാ തെരക്കുപിടിച്ച സമയത്തെന്തേലും ചോയ്കുമ്പളൊക്കെ ദേഷ്യം വരും പിന്നെ പോയി കഴിഞ്ഞിട്ട് ന്റെ അവസ്‌ ച്ചട്ട പോയി കഴിഞ്ഞ എനിക്കൊരു സങ്കടാ പറേണ്ടില്ലനില്ലേനു പറേണ്ടില്ലേനി ഇപ്പൊ തോന്നും ഞമ്മള ആ തെരക്ക് കൂടെ ഇങ്ങനെ ഓരോരോ ചോയ് ക്കാൻ വരുമ്പോ അല്ലാണ്ടെടുത്തോ അങ്ങനെ പറയ്‌ എല്ലാം കൂടെ
ബി ഇനിക്കാണങ്കിലും അങ്ങനെത്തന്നെ ചെൽപം ഹസ്ബന്റിനോടൊക്കെ ദേഷ്യം പിടിക്കെ എന്തെങ്കിലൊക്കെ ഒക്കെ ചോയ്കുമ്പം
ഉം അത് നിന്നോട് പറഞ്ഞിട്ടേ ഉള്ളോ എൻകേസ്‌ കൂളെന്തെക്കൊണ്ടാണ് ടൈമില് എന്നോടൊന്നും പറയാനോ മിണ്ടാനോ പാടില്ല്യാല്ലേ പറയും അത് ഞമ്മളായൊരു വയ്യ എവ്ട്ക്കൊക്കെയോ ഓടണ്ന്ന് തന്നെ അമ്മക്ക് അറീലാ
അതെ
അല്ലെങ്കി ഓരേ ബസ്സാട്ട് പോകും
ആ പിന്ന കുറെയൊക്കെ ഹസ്ബൻ ന്നെ നോക്കും അതോണ്ട് പിന്നേയും കൊഴപ്പില്ല
ആ ആ ആ ഇവിടേം അങ്ങനന്നെ അധിക ആ അങ്ങൻത്തെ അങ്ങൻത്തെക്കെ ചെയ്തേരും രാവിലെ മദ്രസെ പോകാനൊക്കെ ഞാനെടക് മക്കളിൽ കികളൊക്കെണ്ടാക്കുമ്പോത്തിന് മോന എണിയിപ്പിക്കും കുളിപ്പിക്കു അനെയൊക്കെ ചെയ്തെരും ഹെൽപ് ചെയ്തരും ചെറുതാണോന് അപ്പ പിന്നെ ചെയ്യിപ്പിക്ക നമ്മളൊ ഒക്കെ ചെയ്തൊടുക്കണം ഒന്നാം ക്ലാസ്ക്കൊ ആവുമ്പോ
ആഹ്
എല്ലാം ചെയ്ത് കൊടുക്കണ്ടതാണല്ലോ
അതെ
ഉം പിന്നെ പോയി കഴിഞ്ഞാൽ ആരുല്ല എല്ലാരും ഒപ്പാട്ട് പോവും ചെയ്യും
ആഹ
ഉം
പിന്നെ ടൈമ് പോവെല്ല വെർതെ ഇര്ക്കുമ്പം അമ്മക്ക് ചെടപ്പവുല്ലെ
ഉം എന്നാലും ചെറിയ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെങ്ങനെ ഡ്രസ്സ് മടക്കിയക്കെ അങ്ങനെ ഓരോന്ന്ങ്ങനെ ചെയ്തോണ്ട്ക്കാ ആഹ് ഒക്കെ മടക്കിയതന്നാവും അലമാരില് എന്തേങ്കിലൊന്ന് കാണാഞ്ഞാൽ മക്കളൊന്നായിട്ട് ഇങ്ങട്ട് വൽചോക്കും
ആഹ്
പിന്നെ അതൊക്കെങ്ങനെ അട്ക്കി പെർക്കി വെക്കാഞ്ഞാല് പിന്നൊരു സമയത്ത് ചെന്ന് നോക്കുമ്പോ അതെല്ല കിട്ട
അതെ
ഉം ഞാന അല്ലങ്കും ഇന്റെ ചെറിയ ചെറ്ത് ന്റത് ഞാൻ പ്പളും സെപ്പറേറ്റായിട്ട് വെക്കല
ആഹ്
ഓന്റേതാണ് കിട്ടാ
അതെക്കി ആ ചെറിയ ഡ്രസ്സ് ആകുമ്പോ
ആ പിന്നെ മറ്റവരെ മാതിരി നോക്കി എടുക്കലും അറിയില്ലല്ലോ
ആ
ഓ എന്റെ എപ്പഴും ഞാൻ ക്ലിയർ ആക്കല
ഉം
ഉച്ചക്ക് ഉറങ്ങാനാ ആകൂല്ലന്നൊക്കെ വിചാരിക്കും
ഉച്ചക്ക് എന്നും ഉറങ്ങയൽ ഉണ്ടോ
ഉറങ്ങാതെ ഇങ്ങനെ നിന്ന നോക്കും ഇപ്പ ഈ സ്കൂളില്ലാത്ത സമയത്ത് കൊഴപ്പമില്ലാരുന്നു
ആ
സ്കൂൾ ഇണ്ടായിരുന്നേ
ആ ഉറങ്ങാൻ പറ്റയുംയില്ലേ
ആ ഓന് വിടണ്ടയുമ്പോ നമ്മള് ഉറങ്ങൂല്ലല്ലോ
ആ ഉറങ്ങാന അവൾ സമ്മതിക്കി- കില്ല കാരണം അവിടെ ബഹളം ഒന്നും -
ആ അതായിക്കും ഞമ്മക്ക് കഴിയൂല
ഉം പിന്നെ ഫുഡെക്കെന്താ ഇ ട്ടിലെ ഇഷ്ടള്ള ആഹാരം എല്ലർക്കും
ഇവിടെ എന്റെ ഹസ്ബന്റിനാണെങ്കില് പച്ചക്കറികളോടാ താല്പര്യം അത് കഴിക്കണം കഴിക്കണം ന്ന്ന്നോട് എപ്പളും പറയും
ആഹ അതാണ് ഏറ്റവും നല്ലത്
ഏറ്റും നല്ലത് ന്നട്ടെന്താ ചെയ്യാ മക്കക്ക് ഇഷ്ടല്ല മക്കക്ക് പിന്നെ എർച്യോ കോഴിയോ അതൊക്കെ പറ്റൊള്ളു മീനായാ തന്നെ ഓര്ക്ക് പറ്റൂല ണ്ട് ഇന്നോടെന്താ പറയ എല്ലാം ഞായറഴ്ച്ചിം ഹസ്ബന്റ് ഇവിടെണ്ടാവും എല്ലാ ഞായറാഴ്ച്ചിം പച്ചക്കറ്യോണ്ടില്ലെ എല്ലാ പരിപാടി ഓര് കൊടുത്താ നല്ലോണം കഴിക്കും
ആഹ
ഞാനാണച്ചെങ്കി കറിയിലൊക്കെല്ലത് തക്കാളി വരെ ണ്ടെങ്കിലെട്ത്തെച്ചോളും
ആഹ
അവർക്ക് അഹ് പറ്റൂല വരാവുമ്പം അങ്ങനെ ഇപ്പ അങ്ങനെ വായിച്ചലൊരീസം പച്ചക്കറ്യോക്കെ ചെല്ലല്ലോ ഇവര്ക്ക് അങ്ങൻത്തൊകെ ഇഷ്ട ഇനി അതെ പൊലെ പൊലമ്മള് മീനൊക്കെ കിട്ട്യാ വർക്കാൻ പറ്റു റ്റൂല
ആ ഞാൻ പിന്നെ മക്കള് പച്ചക്കറി അങ്ങനെ വല്ലാതെകെയായി ക്ക്യാത്തോണ്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക് പോകുമ്പോ അതിൽ ആവുമ്പോ പിന്നെ അവര് കഴിക്കും ഫ്രൈഡ് റൈസില് നല്ല വെജിറ്റബിൾസ് ഒക്കെ നല്ലോണ്ണം കുറച്ച് ആഡ് ചെയ്തിട്ട്ണ്ടാക്ക
അടുക്ക അതേപോലെ പുലാവുണ്ടല്ലോ
ആ
ഗുലാബ് ചോറ് അതന്നാവും ചോറ്ന്നെയ ആണല്ലോ അതൊക്കെ ആയാൽ കൈ ഇതനെ പെരുന്നാൾ ഒക്കെ പുലാവാക്കി എന്നാ മക്കള് പെരുന്നാളി അന്ന് പറഞ്ഞണം രണ്ട് മൂന്ന് വട്ടൊക്കെല്ല കഴിച്ചോളും അത് ഫുള്ള് പച്ചക്കറി ഉള്ളത് പച്ചക്കറി എല്ലാത്ത കിട്ടൂലല്ലോ
ആഹ്
അപ്പൊ ഇന്ന് ഇനോട് പറയാണ് നാളെ തൊട്ടിട്ട് ഇജ് ചോറ് സ്കൂളിലകത്തപ്പോൾ ചോറ് വെക്കുമ്പോ ചെറുപ്പയർ കൂട്ടി വെച്ച് നോക്കണ്ട് സ്കൂളിലക്കെ പണ്ട് കിട്ടി മാതിരി എന്ന അതങ്ങനെ ആ അത് അതുപോലെ അങ്ങനെ കഴിച്ചോള്ളൂ അല്ലാതെ കഴിക്കണില്ല
ആഹ അങ്ങനെ ആവുമ്പോ പിന്നിം കഴിക്കും ഞാനും ഇടക്ക് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കഞ്ഞി വെക്കയാണെങ്കില് ചെറുപയറും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഞ്ഞി വെക്കൂ ഉ എന്നിട്ട് അതിന്റെ കൂടെ ഒരു നമ്മളക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ പിന്നെ അവര് കഴിക്കും
അതാണ് ഇന്നോടും പറയണത് ഞാൻ ചെറുപ്പയർ രാവിലെ ചായേന്റെ കടിയിലൊക്കെ കറിയാക്കും വെക്കും അപ്പൊ ഇ നോ വിട്ട് ട്ടക്ക് ചെറുപ്പയംവുമ്പോ പിന്നെ ഇന്ന് വെള്ളം മാത്രം കിട്ടൂലല്ലോ പിന്നെ കടലൊക്കെ കറിയക്കാണെങ്കിൽ വെള്ളം മാത്രം എടുത്തിട്ട് കടല വെക്കും അപ്പെ ഇനോട് പറഞ്ഞത് ചോറ് വക്കെ കുമ്പേ അതിന്റെ കൂട്ടൽ അരി ഇടുമ്പോ ഇതങ്ങ് ഇട്ടാ മതി ഇന്ന ഒന്നോ രണ്ടണം എങ്കിലും ഒലെ വറ്റിക്കാവത് ഇത് ഓൽക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒലതായിട്ടുള്ള കാലം വരുമ്പോ ഒൽക്ക് ഒന്നിനും കഴിയൂല
ആ തന്നെ
പച്ചക്കറി ഇല്ലാതെന്നും നടക്കൂല ഓൽക്ക് പറ്റും ക്യാരറ്റ് ഉപ്പേരി ഉണ്ടല്ലോ തോരനാക്കി വെക്കും അത് നല്ല ഇഷ്ട അത് നല്ല ഇഷ്ട അത് തോരനാക്കി വെച്ചാൽ അത് എപ്പോഴും കറിയൊന്നും വേണ്ട വെക്കും മീനോ ഇതോ ഒന്നും വേണ്ട അതായിട്ട് തിന്നു വേറെ ഒന്നും ഉപേരിയാവുമ്പോ ഇഷ്ട്ടമല്ല
ക്യാരറ്റോ, ബീ ഫ്രൂട്ടും, അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് ചിലപ്പോ കളർള്ളാതൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടും ചിലപ്പോ.
ഉം, ഉം, ഉം എനിക്കൊക്കെ അങ്ങനെ ഞാനൊക്കെ സ്കൂളില് പോയിന്നേ എന്റെ ഇമ്മ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ എന്റെ അമ്മാമ്മ ഇനി ഞങ്ങടെ അടുത്തണ്ട അമ്മ മാമാന്റെ വീട്ടിലാവുമ്പോ ബീറ്റ്റൂട്ടിന്റെ ഉപ്പേരി ഉണ്ടാക്കി തരും, എന്തോര് ഇഷ്ടാ അന്നൊക്കെ
ആ
കണ്ടിട്ടാണ് ഞാൻ പിന്നെ പോയി മക്കളോട് പറയുവായിരുന്നു. അ കളറല്ലേ ഉള്ളൂ അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കറല്ലേള്ളൂ
ഉം എന്നും ഇടക്ക് ഉണ്ടായിട്ടുള്ള
ആ പിന്നെ ഞാൻ അങ്ങനത്തെൊരു ചോറ്, സ്കൂൾക്ക് ആവുമ്പോ ചോറ്, ആ, കൊടുത്തയക്കണം അപ്പൊ ഞാന് എന്താ പറയാ അങ്ങനെ ഓരോ ദിവസം ഓരോന്നാക്കി കൊടുക്കും. അപ്പൊ അവിടെ കുട്ടികളെ കൂട്ടത്തിലൊക്കെ ആകുമ്പോളേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടക്കെ കൊടുക്കുമ്പോക്കെ ഞാൻ അവന് കൊടുക്കുമ്പോ തന്നെ മക്കക്ക് കൊടുക്കുമ്പോ തന്നെ പറ നിങ്ങൾക്കായിട്ടല്ല കൊണ്ടു പോരാത്ത കുട്ടികളുണ്ടാവകും കൊണ്ടന്ന കുട്ടികളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് അങ്ങനെ കൊടുക്കല.
പിന്നെ മന്തിയൊക്കെ നല്ലോ കഴിക്കും, പക്ഷെ മന്തി ഒന്നും അങ്ങനെ അധികം കൊടുക്കാറില്ല ഹെൽത്തി അല്ലല്ലോ എപ്പോഴും കഴ
അത് ഇവിടെയും പറ്റും ഓർക്ക് പിന്നെ എന്താ പറയാ നമ്മള്, ഈ സാധാ ചോറല്ലാത്ത ചോറാണെങ്കി എപ്പോഴും തിന്നോളൂ.
അതെ പക്ഷെ മന്തി പിന്നെ ഞൻ അധികം ചിലപ്പോ വീട്ടിൽ ഉണ്ടാക്കും, അങ്ങനെ അധികം ഓയിലൊന്നും ഒഴിക്കാത്തെ ഹെൽത്തി ആയിട്ടുള്ളേ പിന്നെ അങ്ങനെ എപ്പോഴും വാങ്ങാൻ സമ്മയിക്കാറില്ല.
ഇവിടെ അല്ലെങ്കിലും പുറത്തത്തെ ഫുഡൊക്കെ വാങ്ങൂല എന്തെങ്കിലും മാസത്തി ആണ്ടിലൊരിക്കൊക്ക ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടൊന്ന് പുറത്തുന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ പറയും ഇനി ഒരു അഞ്ച് മാസം ഭയങ്കര അങ്ങനെ നോക്കും വരപ്പ നല്ലോണം നോക്കും ശരീരം നല്ല നോക്കണം ഉം അത് ഇതൊന്നും കഴിക്കാനിരിക്കൂലന്നെ
എന്റെ ഹസ്ബൻഡ അങ്ങനെ തന്നെ പുറത്തുന്ന് അങ്ങനെ അല്ലാതൊന്നും വാങ്ങി കഴിക്കില്ല, വാങ്ങാണെങ്കിൽ തന്നെ നല്ല ഫുഡ് മാത്രേ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുള്ളൂ ഹെൽത്തി അല്ലാത്തെ ഒന്ന് അങ്ങനെ വാങ്ങുന്ന ഇഷ് ചെല്ല കൊടുക്കണ്ട ന്നൊക്കെ ഞങ്ങള് ഞായറാഴ്ച ഒക്കെ ഒന്ന് പൊറത്ത് പോവും എപ്പോഴും പുറത്ത് നിന്ന് ഫുഡ് കഴിക്കില്ല. ചെറിയ രീതിയിൽ ചെലപ്പോ കഴിക്കും രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പം പൊറുത്തുനിന്ന്
ഉം ഇൻക്ക് ഒരു കോൾ വരുന്നു ഞാൻ ഇങ്ങൾക്ക് വിളിക്ക